ഹലോ ആഹ് എന്തെടുക്കുവാവടെ?
ഞാനിവിടെ ബദാമ് തിന്നുകൊണ്ടിരിക്കുന്നു.
എവടാ ജോലീലാണോ?
അല്ല വീട്ടിലാ
ഉം എന്തൊക്കെയുണ്ട് വീട്ടില് വിശേഷം?
വീറ്റിൽ പയങ്കര നല്ല വിശേഷങ്ങള് ഇങ്ങനെ പോകുന്നു.
കാപ്പുടിയൊക്കെ കഴിഞ്ഞോ?
ചോറുണ്ട്
ഇന്ന് പോണ്ടായിരുന്നോ? ജോലിക്കക്ക് പോണ്ടായിരുന്നോ?
ഇല്ലിന്നു പോയില്ല. വയറുവേദനയെടുക്കുന്നു.
ആണോ? വീട്ടിലായല്യോ? ഹോസ്പിറ്റലിൽ പോയില്യോ?
ഇല്ല
പിന്നെ ചേട്ടനൊക്കെ പോയോ?
ഇല്ല ജോലിക്കൊന്നും പോണ്ട
ഓണ്ട ഓ എല്ലാരും ലീവല്ലേ
ചേട്ടന് ഇനി ജോലില്ല
ജുവാ ജോലി ഇല്ലയോ
ഇല്ല
അവടെ അളുടെ വീട്ടിലോട്ട് പോവാാറുണ്ടോ?
ഞാൻ എന്റെ വീട്ടില
ആഹ് അവിടാണോ
ഉം
അവിടെ അമ്മയൊക്കെ എന്തോ പറയുന്ന്
ആഹ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല
മഴയൊക്കെണ്ടോ
രാവിലെ ഒന്ന് പൊടിച്ചു. പിന്നെ പെയ്തില്ല ഇപ്പൊ നല്ല വെയിലുണ്ട്
ആഹ് അമ്മേയുടെ ബർത്ത്ഡേ ആയിരുന്നോ
ആഹ് ഇന്നലെ. ഇന്നലെ ബെർത്ത്ഡേ ആയിരുന്നു
കേക്കൊക്കെ വാങ്ങിച്ചോ
ആഹ് കേക്ക് വേടിച്ച് മുറിച്ച്
ആഹ് ഹാപ്പി ആയോ അമ്മ
ആഹ് ആയി ആയി
അച്ഛനും ജോലിക്ക് പോയോ?
അറിഞ്ഞൂടാ രാവിലെ എവിടെയോ പോയി
ആഹ് ആഹ് ആങ്ങള എവിടാ വർക്കിനാണോ അതോ
ആഹ് പഠിച്ചോണ്ടിരിക്കുന്നു
ആഹ് ഉം പിന്നെന്തോണ്ട്
പ്രത്യേകിച്ചേ ഒന്നും ഇല്ലേച്ചി ചേച്ചി എവടാ
ഞാനിപ്പോ ഇവിടാ ഹസ്ബന്റിന്റെ വീട്ടില്
ആഹ് കൊച്ചോ
കൊച്ച് വിടെയുണ്ട്
ഉം
ല്ലെ ഞങ്ങള് അമ്പലത്തിലേക്ക് ഒന്ന് പോയാര്ന്ന്
അതെന്താന്ന് വിശേഷിച്ച് അമ്പലത്തീ പോയെ
ഇവിടെ ഇവിടുത്തെ എന്റെ അമ്മേടെ അമ്മേടെ ഇതായിരുന്നു എന്തവാ ബലിയിടിയിലായിരുന്നു മറ്റേ കൊല്ലത്തൊര് അമ്പലത്തി വെച്ചിട്ട്
ആഹ്
അപ്പൊ അവിടെ പോയി ബലിയൊക്കെ ഇട്ടു. തൊഴുതു
പിന്നെ എല്ലാരും കൂടെ കടയിലൊക്കെ കേറി കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട്പ്പ വീട്ടി വന്നു ഞങ്ങള് പോയപ്പോ ഒരു മഴച്ചാറ്റ്ലൊക്കെ ഉണ്ടായിരുന്നു
ഉം രാവിലെ പോയോ
ആഹ് ഞങ്ങള് രാവിലെ പോയി നേരത്തെ പോയിന്നാലെ നേരത്തെ തിരിച് വരാൻ പറ്റു മഴയൊക്ക്യായിക്കഴിഞ്ഞാലേ ചെറിയ ചാറ്റല് ഒണ്ടാര്ന്ന്
ഉം
പിന്നെ
എന്നിട്ട് അവടെ അമ്പത്തിപോട്ട് ബീച്ചിലൊന്നും ഇറങ്ങില്ലേ
അമ്പലത്തി പോയിട്ട് ബീച്ചിലൊന്നും എങ്ങിയില്ലാ മഴയാല്ലാര്ന്നോ
ആഹ് കൊള്ളാം
മ മഴ കാരണം ബീച്ചിലൊന്നും എറങ്ങില്ലാ കൊച്ചിന് ബയങ്കര ആഗ്രഹാ ബീച്ചിലൊക്കെ പോണോന്ന്
ഉം കൊറച്ച നേരം അവടെ നിന്നിന്നെ മലയൊക്കെ തോന്നിട്ട് ബീച്ച്ലൊക്കെ എറങ്ങിയിട്ടൊക്കെ പോരുന്നാ പോരാര്ന്നേ
ഇവടെ കാറ് ഓടിക്കാന് ഇവടെ അടുത്തൊര് ചേട്ടനെ വിളിച്ചിട്ട് പോയത് അപ്പം ആഹ് ചേട്ടന് വേറെ എങ്ങോ പോണവാര്ന്ന് അപ്പം ഇങ്ങ് പോര്ന്ന് പെട്ടന്ന്
ആഹ്
ഉം ഇവടെ അടുത്തെ അമ്മേടെക്കെ ബന്ധുവൊക്കെ ഒണ്ടാര്ന്ന് രണ്ട് അപ്പം ഇവടെ അട്ത്തുണ്ടാ ന്ന അവരും ഉണ്ടാര്ന്ന് അവരും ഞങ്ങള് എല്ലാരും കൂടെയാ പോയത് കാറിനകത്ത്
ആഹ്
അങ്ങനെ കൊറച്ച് നേരായോള്ളൂ വന്നിട്ട്
ഉം
പിന്നെ അവടെ എന്തൊക്കെ ഇണ്ട്
ഇവടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചേച്ചി അമ്മ ഇന്ന് ജോലിക്ക് പോയില്ലേ
അമ്മ ഇന്ന് ജോലിക്ക് പോയില്ല കാരണം ഇത് ഒണ്ടായോണ്ട് ജോലിക്ക് പോയില്ല
ആഹ് എവടെ അവടെ ഉണ്ടോ
ആഹ് ഇവടെ ഇണ്ട് അമ്മയ്ണ്ട് കുഞ്ഞ് ഇണ്ട് എല്ലാവരും ഉണ്ട് മഴയൊക്കെ അയോണ്ട് വെളിയില് എങ്ങും പോവാൻ പറ്റത്തില്ലല്ലോ
ഉം
ആഹ് അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങ് പോര്ന്ന്
ഉം
പിന്നെ പിന്നെ എന്തോണ്ട്
പിന്നെ പ്രത്യേകിച്ചൊന്നു ഇല്ലാ സ്കൂള് തൊറപ്പൊക്കെ എവടം വെരേ ആയി
സ്കൂള് തൊറപ്പ് ഇനി ഇപ്പം അതികം ദിവസം ഇല്ല സ്കൂള് തൊറക്കാന്
ആഹ്
കുഞ്ഞിന് ഒന്നും വാങ്ങിയില്ലാ വാങ്ങിയില്ലാ പോണം വാങ്ങിക്കാൻ പോണം
ഉം അത് ഇനി എന്നാ ഇനി ദെവസം ഇല്ലല്ലോ
ദെവസൊ ഇല്ല എങ്ങും പോക്കില്ല കാരണം ഈ മഴയായത് കൊണ്ടേ
ഉം
രാവിലെ അമ്പലത്തി പോയതേ ഒള്ളൂ അല്ലാതെ ഇവളെ കൊ ച്ചിനേം കൊണ്ട് എങ്ങും പോവാൻ പറ്റത്തില്ല മഴയൊക്കെ അല്ല്യോ
ആഹ്
താണ്ട് നനഞ്ഞ് കഴിഞ്ഞാല് ഉം പിന്നെ സ്കൂളി പോണ്ടേ സ്കൂളിലൊക്കെ പോണ്ടേ അത് കൊണ്ട് പിന്നെ ഇവ്ട്ന്ന് കാറില് കേറി അവടെ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് എറങ്ങി
ഉം
സെറ്ററും കൊണ്ടൊക്കെയാ പോയത്
ഉം ഉം
നനഞ്ഞ് കഴിഞ്ഞാ പനിയൊക്കെ ആവത്തില്ലേ
ആഹ്
പിന്നെ
ന്താണ് കറി എന്തൊക്കെ വെച്ച്
ഇന്ന് കറി ഇന്ന് രാവിലെ ഞങ്ങള് പോയോണ്ട് പിന്നെ ഒന്നും വെച്ചില്ല അന്ന്ട്ട് വെള്ളം തെളപ്പിച്ച് വന്ന് വെള്ളോം തെളപ്പിച്ച് ചോറൊക്കെ അരി അടപ്പേ ഇട്ടേക്കുന്നു കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു അമ്പലത്തില് ഞ്ഞി ഇണ്ടായിരുന്നു അങ്ങനെ കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചിട്ട് നേരെ ഇങ്ങ് പോരുന്നു എങ്ങ് ഈ മഴയായോണ്ട് എങ്ങും നിർത്തിയതും ഇല്ല
ഉം ഉം
പിന്നെ മീൻ കറിയുണ്ട്
ഉം
കൊച്ചിന് മീന് ഒന്നും വേണ്ട ആഹ് ഒന്നും കഴിക്കത്തും ഇല്ല നമ്മള് എന്തെങ്കിലും വാരി കഴിച്ച വാരി വാരി കൊടുത്താലേ അത് കഴിക്കത്തൊള്ളൂ
അപ്പ ഈ സ്കൂളിന്നോ
സ്കൂളിൽന്നാണെങ്കി ടീച്ചർമാരെ പേടിയുണ്ട്
ഓ അതുകൊണ്ട് കഴിച്ചോളൂ ല്ലേ
ആ അതുകൊണ്ടത് കഴിച്ചോളും
ഉം
ഇവിടാകുമ്പോ ഇച്ചിരി പേടിയൊള്ള ഇച്ചിരി ശകലം ഒരു പേടിയൊള്ളത് എന്നെയേ ഉള്ളൂ എന്തെലും കഴിപ്പ് പ്പ ഞാൻ എന്തായാലും കഴിപ്പിക്കും
ഉം ഉം
നമ്മളെ കഴിപ്പിച്ചല്ലാ പറ്റു
അയ് ശെരിയാ
ഉം ഹസ്ബൻഡ് വിളിക്കുമ്പം വിളിച്ച് വഴക്ക് പറയും കഴിക്ക്‌ ന്നൊക്കെ പറഞ്ഞിട്ട് അവര് കുഞ്ഞല്ല്യ അവള് ആഹ് ഞാൻ വാരി കൊടുക്കണം എല്ലാ സമയവും
ഉം എത്ര വയസായി അവക്ക്?
ഇപ്പം ആറു വയസ് കഴിഞ്ഞ്
ആറ് കഴിഞ്ഞല്ലേ
ആറ് കഴിഞ്ഞു ഇനീം ഏ ഇനി വരുന്ന നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഏഴു വയസാവും
ഉം
ഉം ഇനി രണ്ടാം ക്ലാസ്സിലോട്ടാ
ആഹ്
ഉം സ്കൂളൊക്കെ തൊറക്കുമ്പോഴത്തേക്ക് മഴ എരട്ടി ആവുമായിരിക്കും
ഉം അതാകും
ആന്ന് ഉച്ചയ്ക്കത്തേക്ക് എന്തക്കെയാ കറി
ഉച്ചക്കത്തേക്ക് ഇവിടെ മീൻകറിയുണ്ട് മീൻ വറുത്തേ ഉണ്ട് പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇരിപ്പോണ്ട്
ആഹ് എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്ത് അമ്മക്ക് ഇന്നലെ എന്താ ഗിഫ്റ്റ് കൊടുത്ത്
ഞാനെങ്ങും ഒന്നും വേടിച്ചില്ല ഒരു സ്നിക്കേഴ്സ് വേടിച്ച് കൊടുക്കാൻ മറന്ന് പോയി കേക്കിന്റെ കവറിനാകത്ത് ഇട്ട് വച്ചിട്ട് ണ്ട് ഞാൻ
ന്നിട്ട് കേക്ക് കേക്ക് എടുത്ത് ഫ്രിഡ്ജിലും വെച്ച് ബോക്സോടെ അത് കഴിഞ്ഞ് കവറെടു ത്തങ്ങ് മാറ്റിയങ്ങ് വെച്ച് ഇന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോഴാ മുട്ടായി അതിൽ കിടക്കുന്ന കാര്യം ഓർത്തത്
അമ്മ ഹാപ്പി ആയോ സർപ്രൈസ് കൊടുത്തപ്പ
പിന്നെ പയങ്കരവായിട്ട് ഹാപ്പി ആയി
ഉം ആ ആഹ് അവിടത്തെ അമ്മയൊക്കെ വിളിച്ചോ
ആഹ് അവിടുത്തെ അമ്മയൊക്കെ വിളിച്ചു കേക്ക് മുറിക്കുന്നതിന് മുമ്പേ വിളിച്ചു കേക്ക് മുറിച്ചപ്പം പത്ത് ത്തരയായി
പത്തരയായി ഓ
ഉം എല്ലാരുേ വിളിച്ച്‌ കൊണ്ടുവന്നഴപ്പോയേക്കും പത്തരായി വന്നപ്പോഴത്തേക്കും അമ്മൂമ്മയൊക്കെ അങ് താഴെ പിന്നെ എറങ്ങിപൊ പോയിം ചെയ്തു
ആണോ എല്ലാരും വന്നോ അപ്പുറത്തെ ബന്ധുക്കളൊക്കെ വന്നായിരുന്നോ
ആ വല്യമ്മച്ചിയും ആ അനിയത്തിയും പിന്നെ ഏ കുഞ്ഞമ്മേടെ മോളും ഉണ്ടായിരുന്നു
മോളും ഉണ്ടായിരുന്നു ആഹ് ആഹ് ആഹ് എല്ലാവരുടെയും വീട് അപ്പറൊക്കെയാണോ അപ്പറ ഇപ്പൊറക്കെയാണോ
എല്ലാരും അടുത്തടുത്ത അമ്മൂമ്മ വന്നിരുന്ന പിന്നെ അവസാനം അമ്മൂമ്മ ക്ക് ഉറക്കം വന്നപ്പോ അമ്മൂമ്മ അങ് പോയി ഞാനും അനിയനും കൂടെ അന്നേരം ബാക്കി എല്ലാരെ വിളിക്കാൻ വേണ്ടി അവരുടെ ഒക്കെ വീട്ടിൽ പോയിരുന്നു ഞാൻ അവടെ ചെന്നീന്ന്ട്ട് അടി ഉണ്ടാക്കിക്കൊണ്ട് ഇരുന്നീനു പിള്ളേരുയിട്ട്
ആണോ
ഞൻ താമസിച്ചൊണ്ടാ ആമ്മൂമ്മ ഇറങ്ങിയങ് പോയെ
കേക്ക് മുറിയെ ഉള്ളായിരുന്നൊ അതൊ ഫുഡ് ഒക്കെ ണ്ടായിരുന്നോ
ഇല്ല കേക്ക് മുറി മാത്ര ഒള്ളായിരുന്നു
അമ്മ സർപ്രൈസ് ആയല്ലോ എന്തായാലും ഹാപ്പി ആയല്ലോ ആഹ് ആഹ് ആഹ് ഹാ
അവരാരും പ്രതീശിച്ചില്ലായിരുന്നു ഞാൻ മറന്നു പോയെന്നും പറഞ്ഞിരുന്നേ അമ്മ
മറന്നു പോയന്നും പറഞ്ഞോണ്ട് ആഹ് നില്ലയോ
ജോലി ചെയ്യുന്ന ഒരമ്മയാണെന്നുണ്ടെങ്കി എന്തോ ഞാൻ ഫേയ്സ്ബുക്കില് ഇട്ടിരുന്ന ഫോട്ടോ ഇട്ത് കണ്ടിട്ട് പറ ഇന്ന് ബർത്ത്ഡേ അല്ലേ കൊച്ചിട്ടേക്ക്ന്ന് പറ്ഞ്ഞ് കാണി കേകിച്ച് തന്ന് അന്നാരം അമ്മ പറഞ്ഞു ഞാൻ അവള് മറന്നു പോയന്നും പറഞ്ഞ് ഇരിന്നായിരുന്ന് ഞാനത് വാട് സപ്പിട്ടില്ല അമ്മ വല്ലപ്പോഴേ ഫേസ്ബുക്കിൽ കയറി നോക്കത്തുള്ളൂ
ആഹ് ആഹ് ആഹ് ഓക്കെ ആഹ് ആഹ്
കണ്ടില്ല ഞാൻ പിന്നെ ആറ് മണിക്കെ കഴിഞ്ഞിട്ടാ വാട്സപ്പിൽ ഇടുന്നേ
ആണോ ഓ ആഹ് ആഹ് ആഹ് ആഹ് എപ്പഴാ വന്നേ ഇന്നലെ വൈകിട്ടായോ
ആരാ ഞാനോ
ആഹ് വന്നത് അവ്ട്ന്ന് വന്നത്
ആഹ് ഞാനിന്നലെ ജോലിയും കഴിഞ്ഞ് ഇങ്ങ് പോരുന്നേ ഞാൻഇങ്ങോട്ട് വന്നപ്പോ പിന്നെ അപ്പുറത്ത്ന്ന് ചേച്ചീയേ വിളിച്ചു വരുത്തീട്ടാ വന്നേ അച്ഛൻ അറിഞ്ഞ്കഴിഞ്ഞാ അച്ഛൻ ചീത്ത വിളിക്കും അതോണ്ട്
ആഹ് ഓ
ഇവിടെ വന്നപ്പഴേ കിട്ടി പിന്നെ അനിയനാ കേക്ക് ന് പൈസയൊക്കെ തന്നേ ന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നൊന്നും മിണ്ടിയില്ല
മിണ്ടിയില്ല എന്തായാലും അവര് ഹാപ്പി ആയില്ലോ അതും മതി നമ്മള് എത്രത്തോളം അവരെ ഹാപ്പി ആക്കാൻ പറ്റോ അത് നമ്മള് ചെയ്യണം നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ അവര്
ഉം
ഉം ഇന്ന് ഇന്ന് അവിടെയുണ്ടോ അമ്മയുണ്ടോ
ഇല്ല അമ്മ ജോലിക്ക് പോയി
ജോലിക്കോയോ ഏ എങ്ങനെ ഒറ്റയ്ക്കാണോ അതോ അച്ഛനുണ്ടോ വീട്ടില്
ഇല്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു
ആഹ് പാചക ഒക്കെ അമ്മ ചെയ്തോളോ
ആഹ് അമ്മ എല്ലാം ചെയ്ത് വെച്ചിട്ട് പൊകും രാവിലെ എണീറ്റ് എല്ലാം വെക്കും
എണീറ്റ് എല്ലാം വെക്കും ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഔ പിന്നെ എന്തോണ്ട്
പിന്നെ പ്രത്യേകിച്ചൊന്നുല്ല. ചെടികള് മുള്ളതിപ്പോ ള്ള്
ആഹ് ആഹ് ആ
പിന്നെ റംബുട്ടാനും ആര്യവേപ്പും അത്തീത ആഹ് ആതീത മറി
ആഹ് വേറെ രു വേറെ ഒന്നും ഇല്ലടാ ഇന്നാ ശരി ന്നാ ഞാൻ ശരി ന്നാ വെക്കുവാ ഓക്കെ ഓക്കെ ശരി